ഹലോ ആഹ് ഇല്ല കല്യാണത്തിന് പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നൂ
ആഹ് അത് കൊള്ളായിന്നു നല്ല കല്യാണായിരുന്നു
ഉം പക്ഷെ എനിക്കാ പെങ്കൊച്ചിന്റേ ഡ്രസ്സിങ് അതൊക്കെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അതും വലിയൊരു ഇപ്പെതെ ട്രെൻ്റെന്ന് പറയുമ്പം ഒന്നി സിമ്പിളായിട്ടുള്ളതിന്റെ കൂടെ ഹെവി ഹെവി ആഭരണങ്ങളും അല്ലെ ഹെവി ഡ്രസ്സ് ന്റെ കൂടെ അങ്ങനെയൊക്കെല്ലേ വേണ്ടേ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് വേണ്ടേ
അതെന്താ പറ്റിയാർന്നു
അതാ പെണ്ണിന്റെ സാരിയും ഹെവീ
ഉം ആഹ് ചെലവരില്ലെ മേക്കപ് ചെലവരങ്ങനെ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നവർ അത് ശ്രദ്ധിക്കാതെ അങ്ങ് ചെയ്യും
ഉം ഒരു എടുപ്പ് തോന്നില്ലായിരുന്നു ആഹ് കളറും അതിനോട് ചേരുന്നില്ലായിരുന്നു ഒരു കല്യാണ പെണ്ണിന്ന് ഫുഡ്ഡിന്റെ കാര്യേ നോക്കിയൊള്ളല്ലേ
ആഹ് ഫുഡ്ഡ്മാത്ര ഫുഡ്ഡല്ലാം കൊള്ളായിന്നു നല്ലായിരുന്നു
ഫുഡൊക്കെ നല്ലായിരുന്നു പക്ഷെ ഒരു അടുക്കും ചിട്ടയില്ലാത്ത വെളമ്പായിരുന്നു
ആണല്ലേ ആഹ്
ആഹ് ഫയങ്കര പാടായിരുന്നു സീറ്റൊക്കെ കിട്ടാൻ
ഉം അത് ഇഷ്ടമ്പോലെ ആൾക്കാരുണ്ടായിന്ന് മാ ആഹ് അതെ ആഹ്
മുസ്ലിങ്ങളുടെ കല്യാണം കൂടെ ആയത് കൊണ്ട് ആളിഷ്ടംപോലെയും
ഒണ്ടായിരുന്നല്ലേ ആഹ്
ആഹ് ഇന്നീക്കുന്നതിനനുസരിച്ച് ആൾക്കാരങ്‌ കേറിയിരിക്കുവായിരുന്നു
ആഹ് അത് നല്ല തെരക്ക് കാണും
ഉം നല്ല തെരക്കുണ്ടായിരുന്നു രണ്ട് മൂന്ന് പന്ത് ഓഡിറ്റോറിയത്തിനും പൊറത്തും പന്തലുണ്ടായിരുന്നു
ആഹ് പിന്നെ ആഹ്
അന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു
ആഹ് ഞാൻപിന്നെ കല്യാണത്തിന് വന്നെത് ശേഷം എനിക്ക് വേറൊരു വരെ പോണായിരുന്നു അങ്ങനെ അതിനങ് പോയാരുന്നു കരുനാഗപ്പള്ളിവരൊക്കെ പോണായിരുന്നു ആഹ്
ആണോ
എന്നപ്പ ഇപ്പ ഇപ്പൊ ഞങ്ങളാണെങ്കി ഇവിടേ ഒരു ട്രിപ്പിനൊക്കെ പോവാം വേണ്ടിയൊക്കെ ഇങ്ങനെ നിക്കുവായിരുന്നു
എന്നിട്ടെല്ലാം ഓക്കെ ആയോ
ഇല്ല അന്ന് പോവാൻ ഈ കല്യാണത്തിന്റെ അന്ന് പോവാന്നൊക്കെ പ്ലാൻ ചെയ്തതായിരുന്നു അതോണ്ട് ഈ കല്യാണത്തിന് പോട്ട് ആവഴി പോവാന്നൊക്കെ ആയിരുന്നു പക്ഷെ അന്നാണെങ്കി ഒന്നും പറ്റി റ്റിയൊന്നുല്ല അന്ന് വണ്ടിക്ക് എന്തോ ഇത് കംപ്ലേന്റായി അങ്ങനെ അങ്ങ് പോവാൻ പറ്റിയീല്ല ആഹ് ഇനി അതിപ്പോ രണ്ടൂന്ന് ആഹ് ഇപ്പൊ ശരിയായി ഇനീ അത് രണ്ടു ദിവസത്തിനുള്ളിൽ പോവുന്നൊക്കെ പറയുന്ന്
ആയ് നീ മഴക്ക് മഴയൊക്കെ ഇപ്പൊ ഒരുവിധം മഴയൊക്കെ തോന്നു നിക്കുന്ന അന്തരീക്ഷവാ
ആഹ് അതാ അപ്പ ഈ മഴ മഴം പോവാൻ വേണ്ടി മഴ പെയ്തു ഇപ്പൊ മഴയൊക്കെ തോന്നിക്കുന്നുണ്ട് ഇനിയിപ്പൊ നോക്കണം
ന്നാ
പോകാനൊക്കെ നോക്കണം യ യാത്ര വെക്കാണെങ്കിൽ എനിക്ക് ഭയങ്കര്ഷ് യാ ത്രക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടാ
ആന്നോ യാത്ര ചെയ്യാനും ഫുഡ് കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടാന്ന് തോന്നുന്നു
ആഹ് ആഹ് ആഹ് അതല്ലേനമ്മടെ ലൈഫിൽ എന്തെലൊക്ക ഒരു എൻജോയ്മെന്റ് ക്കെവേണ്ടായോ വെറുതെ എപ്പഴും ഏഹ് വീട്ടി തന്നെഇര്ന്നാമതിയോ അത് അതൊക്കെ വല്ലപ്പൊഴും കിട്ടുന്നക്കെ ഓരോ അവസരങ്ങള അത്നമ്മള് പാഴക്കികളയാതെ ഇങ്ങനെക്കെ പോവാ
ആഹ് അടുത്തൊക്കെ ബീച്ചൊക്കെ ഉണ്ടെങ്കി അവടെ ക്ക് പോണു
ആ ബീച്ച്ഉണ്ട് ഇവിടെ അട് ത്ത് രണ്ട്മൂ രണ്ട് ബീച്ചുണ്ട് മഴയാണ്ട് പ്പോ മൊത്തം വെള്ളം കേറി നിക്കവാ ആ
നന്നായതി ഇപ്പ നല്ലൊരു അന്തരീക്ഷയിരക്കും മഴയൊക്കെ ആ പെയ്ത് നി
ഉം ഇരിക്കുന്നൊണ്ട് ബീച്ചക്കെ പിന്നെ നമ്മ മീ മേല് ബീച്ചി പോകുന്നത്എന്തിന അവിടന്ന് നമുക്ക്കെ കടല് കാണാം കടല് നമ്മള് കടലിന്റെ അടു ത്ത് കടക്കുന്നവരായോണ്ട് കടല് കാണണന്നത്ര താല്പര്യമൊന്നുല്ല സാധാണ ഓര് അവിടെ അവിടെച്ചെല്ലുമ്പോ അറിയപറ്റും ദൂരെ നൊക്കെ ഓര ആൾക്കാര് വന്ന് കാണുമ്പോ അവർക്കൊന്ന കടലില്ലാതെ വര്ന്ന കുറേ ആൾ ക്കാരുണ്ട് കടല് കാണാൻ വരുന്ന
വയനാട് ജില്ലയിലൊന്നും കടലെ ഇല്ലല്ലോ
ആ അവിടന്നൊക്കെ ആൾക്കാര് ഇവിടെ വരും
ആ പാലക്കാട്ള്ളവരൊക്കെ പറയും അവർക്കൊക്കെ കടല് കാണാ പോണോങ്കി കിലോമീറ്ററോളം സഞ്ചരിക്കണം അല്ലെ അടുത്തജില്ലെല് പോണം
ആ
അവർക്ക്ക്കെകടല് കാണാഫയങ്കര പാടാ ന്ന്
അതാ അതാണ് ഇവിടെ ഞങ്ങടെ ഒരു ബന്ധുവൊക്കെ അറിയ പാലക്കാട്ന്നൊക്കെ വന്ന് ഇവിടെ കടലൊര് കടൽ എവിടെക്കെ ഉണ്ട് അവിടെ എല്ലാം അന്വേഷിച്ച്പോയി അവർക്ക് അതൊക്കെ ഇഷ്ടം നമ്മ ക്ക് പിന്നെ നമ്മള് ഈ കായല്ന്റിം കടലിന്റെ ഒക്കെ അടുത്ത് താമസിക്കവരായോണ്ട് നമുക്ക് അത്ര ത അതിനൊട് അത്ര താല്പര്യമില്ല കടലയാണണം ന്ന് പിന്നെ ബീച്ചിലൊക്കെ വൈകുന്നേരങ്ങളി പോകന്നൊക്കെ പറഞ്ഞൊരു സന്തോഷഅല്ലേ
പുനലൂര് ഭാഗത്തുള്ളവരൊക്കെ കൊല്ലം ജില്ലയിലാണെങ്കിതന്നെ കൂടുതലും മലകളല്ലേ അവിടെയൊക്കോള്ളെ
ആ ആ ആ ആ ആ ഏരിയക്ക് മൊത്തം മലയും റബ്ബർ തോട്ടങ്ങളൊക്കെണ്
നമക്ക് അവിടെ ഇവിടെന്നും കാണാ പറ്റാത്തതൊക്കെ അവിടെ പോയി നമുക്ക് കാണാം
ഉം ഉം
അവരൊക്കെ ഇവിടെ വന്ന് കടല് കാണാവേണ്ടി ഇങ്ങോട്ട് വരും
ആഹ് ആ നമ്മടെ ആ നമ്മടെ ഈ കൊല്ലത്ത് തന്നെ എന്ത്മാത്രം സ്ഥലംണ്ട് കാണാനന്ന് അറിയാവോ നമ്മളൊന്നും ഒന്നും കണ്ട്ട്ടില്ല
ഇപ്പ ആ നമ്മളിപ്പം ബീച്ച് ന്ന് പറഞ്ഞ അഴിക്ക ഭാഗത്തെ തന്നെ നമ്മള് കാണാത്ത പല സ്ഥലങ്ങളും ഉണ്ട്
ആഹ് ഉണ്ട് ഉണ്ട് പിന്നെ
പൈന്മ പൈന്മരൊക്കെ ആ ആ പൈന്മരക്കാടുകളുണ്ട് മൺഡ്രതുരുത്ത്ഉണ്ട്
ആഹ
മൊബൈലിലൊക്കെ ഓരോന്ന് കാണുമ്പോ മനസ്സിതോന്നും ഇതൊക്കെ നമ്മുടെ ജില്ലൽ നമ്മള് സ്ഥലത്തന്ന് തന്നെ ഉള്ളണോന്ന് ആലോയ്ക്കും
ആ നമ്മളൊന്നും കണ്ടില്ല നമ്മുക്കൊന്നും അറിയതില്ല നമ്മളെ കൊണ്ട് നമ്മുക്ക് അറിയുന്ന ആരുല്ല നമ്മള കൊണ്ടുവാനും ആരു ഇല്ല അല്ലെങ്കി ഇനി ഓരോ സ്ഥലത്ത് മ്മള് ഒടറ്റക്ക് പോണം
ആ ഇന്ന സ്ഥലത്ത് പോ ഇങ്ങനെ ഓരോ കാണാൻകൊള്ളാവുന്ന സ്ഥലങ്ങൾന്ന് കാണിക്കുമ്പോ ഈ നമ്മുടെ സ്ഥലത്ത് ഇങ്ങനെ സ്ഥലങ്ങളുണ്ടോന്നൊക്കെ ആലോയ്ക്കുമ്പോ നീയുക്ക അതൊക്കെ കാണുമ്പോ ഒറ്റയ്ക്ക് അങ്ങ് ഇറങ്ങിത്തിരിക്കണം
ആ മാമാമാ നി അങ്ങനെ വല്ലാം ചെയ്യണം നടക്കത്തില്ല നമ്മളെ അഹെര്യ നമ്മള ആര്ടെങ്കിലും പോവാന്ന ല്ലാംകൂട് പ്ലാൻ ചെയ്തി കൂട്ടാര ആ ട്ടായാലും ഫാമിലിയായിട്ടയാലും നമ്മളല്ലെ പോവാൻ പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്തളക്കും ഒന്നും നടക്കത്തില്ല അല്ലാതെ നമ്മളെ ഇഷ്ടത്തിനങ്ങ് പോണം ഉം അന്നാ വല്ല ഒക്ക നടക്കും
ഉം ഒരു വണ്ടിം കൊർച്ച് പൈസിം കയ്യ്ലുണ്ടെങ്കി തോ അന്നേരം അങ് പോവാം നോക്കണം ആരെങ്കിലും അന്നേരം കൂട വരാന്ന് പറയാണെങ്കി അവരേം കൊണ്ടോണം
ആ അൽ അതെന്നും നമ്മുടെ പൈസേം വേണം അതിനൻസര്ച്ച് അത് വേറെ കാര്യം
അതാണ് പെട്രോള് അടിക്കാനെങ്കിലും പൈസ വേണം
ഉം പെട്രോളിന പൈസസ ഇപ്പ പെട്രോളിന് എന്തൊരു വെലയാ ഒരു ലിറ്റർ കിട്ട്ന്നാണ്ടെങ്കി നൂറ്റമ്പത് രൂപ ഇട്ടട്ത്താ പോര ഒരു ലി റ്റ്ട്ടും അത്രക്ക് വെലെ ഇപ്പം പെട്രോളിനായാലും
ഗ്യാസ്
അത് മാ അത് മാത്രെ പോറത്ത്ന്ന് വിശ്വസ്ച്ച് കഴിക്ക്യാം പറ്റു രോഗങ്ങളു അല്ലേ
ഓ ഇപ്പം ഓരോ ശിഖല്ലാന്ന് പർഞ്ഞൊരു
ആ രോഗം അതും മറ്റൊരു എന്തുവാ ഹോട്ടലീന്നാണെങ്കി വെള്ളത്തിനകത്ത് ന്നാണ്ട് ഈ ശിഗല്ലയുടെ ഒരു രോഗാണു ക്കളെണ് കണ്ടു പുട്ച്ച്
ആ വെള്ളത്തീന്ന ശിഗല്ലെടെക്കെ
ആ വര്ന്നത് നമ്മളപ്പൊ എങ്ങനെ വിഷ്യസ്ച്ച് പൊർ
ആന്ന് ഇപ്പ എവട്ന്നൊക്കെ നിപ്പ എവ്ട്ന്നൊക്കെ വരുന്ന ഇപ്പം വിശ്വസ് ച്ചരു ഒരു പഴവും കഴിക്ക്യാം പറ്റത്തില്ല
ആഹ്
ഇപ്പം വീട്ടിലെ ചക്ക തന്നെ ഇട്ടിട്ട് അതിനത് എന്തോ കടിച്ചോണ്ട് പിന്നെ അത് നമുക്ക് എടുക്കാൻ പ റ്റിയില്ല നമ്മള് അത് എടുത്ത് കളഞ് എന്തോ കടിച്ച് നമുക്ക് അറിയാം പറ്റത്തില്ലല്ലോ
ഉം ആ മാണം അതാ ഇപ്പ മൊത്തം പകർച്ചവ്യാധികൾടെ സീസണ അല്ലേയൊ മഴ പെയ്താ പിന്നെ പനിയായാലും
ഉം മഴയാവുമ്പ കൊതുകിന്റെ ശല്യം കൂടും പിന്നെ ഡെങ്കിപ്പനിയാവും
ഉം വിട്ട് മാറാത്ത പനിയാവും പനിയൊക്ക ഇപ്പ വന്നാ പിന്നെ പാറത്തില്ല
ഭയങ്കര ബുദ്ധിമുട്ടാ പിന്നെ എൻ എന്തുവാ പനിയൊക്ക വന്ന് കഴിഞ്ഞാ അങ്ങനെ വരാതി നമ്മളെ ഒരുമാതിരി വെഷ പനിയാ
ആന്നം വി ട്ടു പ ശർദ്ദിലും ഒക്ക മ്മക്ക് വിട്ടുമാറാത്ത പനിയക്കെ ഇപ്പഴത്തെ പനീന്ന് പറഞ്ഞ
ബുദ്ധിമുട്ടാ
പണ്ടൊക്കയായെങ്കി പനി വരണോന്ന പനി വന്നാ നമ്മടെ ഒരു ശരീരത്തിനൊരു രു ആഹ് ഇപ്പ ഇപ്പഴത്തെ പനി നമുക്ക് വിശ്വസ്ച്ച് വന്നാല് നമുക്ക് വിട്ടുമാറാത്ത പനിയാ
ആന്നാന്ന് പനി മാറിയാൽ ചെലപ്പോ ചോമ മാറ ത്തില്ല ചോമ അങ്ങ് ഭയങ്കര വരണ്ട ചുമയായിരിക്യും ഭയങ്കര ബുദ്ധിമുട്ടുള്ള രീതിയിലുള്ള ചോമയും
ആഹ്
ഒന്നും പറ്റാത്ത രീതി എത്രയൊക്കെ നമ്മള് നോക്കിയാലും ആവി കൊണ്ടാലും ന ട്ടേത് നോക്കിയാലും മാറത്തില്ല
ആഹ്
ആശുത്രി വിശ്വസ്ച്ച് പോവാം പറ്റോ
അതും പറ്റത്തില്ല അവട്ന്ന് എന്തുമാത്രം രോഗം വന്ന രോഗം വരുന്നന്നാ
എവിടെന്ന് വരുന്നന്ന് പറയാൻ പറ്റത്തില്ല വീട്ടിലായാലും വെള്ളൊക്കെ നല്ല രീതിയിൽ തിളപ്പിച്ചങ്ങ് കുടിക്കണം ഉം പച്ചള്ളം ഒന്നും
ഇപ്പൊ വരുന്നൊള്ളു. വെള്ളത്തി ഇപ്പൊ പൈപ്പിലൂടെ വള്ളം വരുന്നവെള്ളത്തി തന്നെ മഞ്ഞക്കളർ പോലെത്ത വെള്ളമായിരുന്നു
ആന്ന് പുറ മിനിമംപുറത്തൊന്നും പോകുമ്പോ വെള്ളം കുടിക്കാതിരിക്കുന്ന നല്ലത്.
ആന്ന്‌
എവിടന്നും നാരങ്ങ വെള്ളവും ജ്യൂസും ഒന്നും മേടിച്ച് കുടിക്കാതിരിക്കാ നോക്ക
ഉം അതാ നമുക്ക് അറിയാൻ പറ്റത്തില്ല വിശ്വാസിച്ച് ഇവരൊക്കെ എവിടന്ന് എടുത്ത് വെള്ള വരുന്നേന്
വീട്ടിലൊക്കെയാണെങ്കിൽ നമുക്ക് ഇന്നടുത്ത് എടുക്കുന്നാണെങ്കിലും പറയാം പുറത്ത്‌ അവര് പച്ചവെള്ളം ഒക്കെ എടുത്തായിരിക്കും കല വെള്ളം കലക്കി തരുന്നതൊക്കെ
ഉം
രണ്ടാൾക്കൊന്നും
ഉം മനസ്സിലായി വൈകിട്ടത്തെ ചായ കൂടി ഒക്കെ കഴിഞ്ഞോ
ആഹ് കഴിഞ്ഞു കഴിഞ്ഞു അവിടെയോ
ആഹ് ഇവിടെ ഞാൻ ചായ കുടിക്കായിരുന്നു
ആന്നാ ചായയൊക്കെ കുടിക്കുവോ.
ആഹ് ചായ മറ്റേ പാൽ ചായ എല്ലാ കട്ടൻ ചായ കുടിക്കത്തുള്ളൂ പാൽ ചായ ഒന്നും എനിക്ക് ഇഷ്ടമല്ല. ഉം കാടിക്കൊന്നും ഇല്ല അത് ആ താല്പര്യം പാൽ ചായഒന്നും കുടിക്കത്തില്ല പാൽ പാൽ ചായഎനിക്ക് എന്തോ ഇഷ്ടല്ല അതിന്റെമണം കേക്ക്പോഴ ഒരുമാതിരിയ.
ഉം ഇവിടെ അടുത്ത മഴ പെയ്യാൻ പോന്നുന്ന് തോന്നുന്ന്
ആഹ് കോള് വരുന്നല്ലേ
ആ കോളു വരുന്നുതുണിയെല്ലാം ഒക്കെ ഉണ്ടോ പൊറത്ത്.
ഇല്ല ഇല്ല പുറത്തൊന്നും ഇല്ല
എല്ലാം എടുത്താ അകത്തിട്ടോ ഇട്ടു ആ പിന്നെ എല്ലാർക്കും സുഖമായിട്ടിരിക്കുന്നോ അവിടെ
ആഹ് സുഖം കൊഴപ്പൊന്നുമില്ല
ആണോ
ആഹ് ആഹ് അങ്ങനൊക്കെ പോകുന്ന് നാളെ നീ പോവണ്ട ഇനി മറ്റന്നാള് പോയാ മതി
ആന്നൊ എന്നാ ചായ കുടി നടക്കട്ടെ ശരി